ഇതൊക്കയെന്റ് ഉം എന്തൊക്കെ എന്നിട്ട് സുഗം തന്നാ
ആ സുഖം
ആ പണിയൊക്കെ കഴിഞ്ഞ
ആ പണിയൊരുവിധം കഴിഞ് കൊറച്ചും കൂടിയൊള്ളൂ
കൊറച്ചുംകൂടിഇണ്ടല്ലേ ഞാനിതാ ഓരോരോ പണയിലാണ് കഴിഞ്ഞ് ഇനി തിരുമ്പാനും ചിക്കാനൂണ്ട് ബാക്കിയൊക്കെ ഒരു വിധാക്കി പിന്നെ സ്കൂളിൽ പിന്നെ മക്കൾ പോകുമ്പോ ചോറും കൂട്ടാനുണ്ടാക്കുന്നതിനെ കൊണ്ട് അത് അങ്ങോട്ട് കഴിയും നേരത്തെ ഓർക്ക് ചോറാക്കുമ്പോൾ അടുക്കളേത്ത അങ്ങോട്ട് നേരത്തെ കഴിയും
അതന്നെ അടുക്കളേതാട് കയ്യും
ആ അടുക്കളേത്ത അങ്ങോ ഉം അടുക്കളത് രാവിലെ കയ്യൂലെ അപ്പൊ മക്ക ക്കളക്ക പോവാനാമ്പോത്തിന് കയ്യൂല്ലേ അല്ലാ ഇങ്ങളുടെ അവിടുത്തെ എങ്ങനെ രാവിൽതന്ന കയ്യോ അതോ നേരം വൈകീട്ടന്ന
ആ കയ്യൂല അങ്ങനേണ് ഇന്നിപ്പോ ചോറൊക്കെ ആയിക്ക്ണ് ആ
എന്താ കറിയൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലുകളുണ്ട
സ്പെഷ്യലായിട്ടൊന്നും ഇല്ലന്നാ മീന്ണ്ട് പിന്നെ വന്തേ പച്ചക്കറി കറി ഉണ്ടാവും പരിപ്പും കുമ്പളങ്ങ കിട്ടിയല്ലെ വെള്ളേരിയൊക്കെ ഇട്ട്ങ്ങാണ്ട്‌ കറി ഉണ്ടാക്കും ഉം മീൻ പൊരിക്കും
പുരുത്തെ കറിയൊക്ക വെള്ളരി മാത്രം നമ്മള അവിടുത്തെ കറിണ്ടല്ലോ
വെള്ളരി മാത്രം ഇട്ട് വെക്കല്ണ്ട് പരിപ്പിട്ട് വച്ച വേറൊരു രസാണ്
പരിപ്പ് ആ പരിപ്പിട്ട് വെള്ളരി വെക്കുമ്പോ രസ ണ്ടാവും നിക്കതിന് ആ വെള്ളരി മാത്രായിട്ടമ്മള നല്ല ജീരക ഉള്ളിയൊക്ക അരച്ചിട്ട് കറിയിക്കും ഭയങ്കര ഇഷ്ടമുള്ളോരു കറിയാ അന്ന് ഞാൻ പ്രത്യേകിച്ച് ചോറ് കൂടുത പിന്നത് സാമ്പാറ്
ഉം സാമ്പാറത്
സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ട്ടൊള്ളൊരു സംഭവ ഇവിടെ ഇക്കാക്ക് ഇഷ്ട്ടില്ല ഞ്ഞും മൊളക് ഇടണം മുപ്പർക്ക അത് ഷ്ട്ടേല്ല സാമ്പാർ അവരീ പൊറ്ത്ത്ന്ന്ങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോ ഈ സാമ്പാറും ചോറും തിന്നിട്ട്
അ
ന്നോട് പറയും ഞാൻ പൊറത്ത്ന്നേ ചോറും സാമ്പാറും ഞ്ഞി വീട്ടില് വെന്നാലും എപ്പളും ഈ സാമ്പാറെന്നെ
ആ
ഞമ്മള് പിന്നെ സാമ്പാർ വെക്കൂല സാമ്പാർ വെച്ചെച്ച്ട്ട്ണ്ടെങ്കിൽ മൂപ്പര്ക്ക് വേറെ ണ്ടാക്കും
എ
സാമ്പാർ ണ്ടാക്ക്യ നമ്മക്ക് ലാഭാണ് പിറ്റേന്ന് രാവിലെ ഇഡ്ഡല്യോ ദോശ ട്ടാ മതി കറി ണ്ടാക്കണ്ട അപ്പൊ പിന്നെ രണ്ടുസ് ങ്ങന പോയി കിട്ടും ഒരൂസം ദോശക്കും ഒരൂസം ഇഡ്ഡ്ലിക്കും കുറേശെ സാമ്പാർ ഇട്ത്ത് വെച്ചാൽ കൊറച്ച്
സാമ്പാർ അയിന് ഒരീസം ണ്ടാക്ക്യ മതി രണ്ട് മൂന്നീസം
ഇല്ല പക്ഷെ ഇത് കേട് വ തൊന്നുണ്ടാവൂല ടേസ്റ്റ് കൂടാന്നല്ലാണ്ട് മാ റ്റങ്ങളൊന്നും ഉണ്ടാവൂല്ല അത്ണ്ട്ട്ടോ സാമ്പാറിന് അഒരിത് ഗുണം തന്നെണ് നമ്മക്ക് നമ്മക്ക് പണി ലാഭവും
ആ അതെ
അല്ലെങ്കിൽ സാമ്പാർ കൊറെ പണിടുക്കണം അരിഞ്ഞുണ്ടാക്കി പിടിച്ചുണ്ടാക്ക അയിനെന്തേലും മൊതലാവണ്ടെ നമ്മക്ക് സുഖാണ് ഒരു ദിവസം വെച്ചിണ്ടെങ്കിൽ രാവിൽത്തെ ക ണ്ടെങ്കിൽ നമ്മക്ക് ഉച്ചത്തേക്കു ആക്കാ നമ്മക്ക് ഒറ്റ ആ പരിപ്പൊക്കെട്ട്ട്ട് ട്ട് ഞാന് എല്ലാ കറികളും ഇട്ട് തേങ്ങ അരക്കൂല ൻക്ക് തേങ്ങ അരക്ക്ണത് ഇഷ്ടല്ല
തേങ്ങ അരച്ച വേ ഇതായി വെരും തേങ്ങ അരക്കാതെ വെക്കണം
അത് ഇൻക്ക് ഇഷ്ടല്ല തേങ്ങ വർത്തൊക്കരച്ചാ ടേസ് പക്ഷെ നമ്മക്കത്ര കൊറ്ച്ചാളായേനക്കൊണ്ട് ഞാൻ തേങ്ങൊന്നും ഇട്ക്കൂല അപ്പൊ അതും അവടെ ബാക്ക്യാവും ക്രീം കൊറെ ണ്ടാവല്ലോ അതെ തേങ്ങരക്കാൻ നിക്കൂല അങ്ങനെ മസാല ഇട്ട്ട്ട് ണ്ടാക്കും ഉം അത് നല്ല രസ മസാലന്റത് ന്റെ അമ്മായിമ്മ ഇണ്ടാക്കും തേങ്ങ വറുത്തരച്ചിട്ട് അത് ഇൻക്കിഷ്ടാണ് സംഭവം പക്ഷെ നല്ല രസാണത് അത് യ്യ് പറഞ്ഞ പോലെ വെക്കാൻ പറ്റൂ ഒരു ദിവസം കൊണ്ട്
ആ ഒരുസ്ത്തിനേ പറ്റൊള്ളൂ അ പിന്നെ പിന്നെ വെച്ചിണ്ടെങ്കി പിന്നെ വേറൊരു ചൊയയ്ക്കാരം
ടേസ്റ്റ് മാറിപ്പോം അപ്പോ അയിന് ക്കൂല ഇങ്ങനൊക്കെക്കൂടെ അണ്ട് ഒപ്പിക്കും
ഉം
പിന്നൊക്കെ ന്നിട്ട് എന്തൊക്കെ പരിപാടികളൊക്കെണ്ടായിനോ വെക്കേഷനും കാര്യങ്ങളൊക്കായിട്ട്
വെക്കേഷൻ ഈ പരിപാടികളൊക്കെ ഇൻണ്ടേയ്ന് പോവാൻ കഴിഞ്ഞിട്ടില്ല പനിയേയ്ന്ന് മോക്ക് അപ്പൊ പിന്നെ
ആ എല്ലെതും കഴിഞ് ഞമ്മൾ
ഉം ഉം സ്കൂള് പൂട്ടിയേമ്പാട് തൊടങ്ങിട്ട് ഒരു മാസത്തോളം ഒന്ന് ഒരു ഒരു മാസത്തോളം നിന്ന്ണ് ആ ഒരു പനി മാറാന് മഞ്ഞപ്പിത്തൊക്കാവുമ്പളെ മാറികിട്ടാൻ ഉം നമ്മളിത് ഓരോ ടെസ്റ്റിന് പോകുമ്പോ മാറി മാറി ജാര്ച്ചും പക്ഷെ അപ്പളുണ്ടാവും
ആ അവര്ന്തെ ഇത്തിരിണ്ടെങ്കിലും ഓര് ഇതാക്കൂല ശരീര ത്തില് ഒരു നെടുമ്പ്ണ്ടെങ്കിലും ഓരത് മാറിട്ടെന്നെ നമ്മളതാക്കൊള്ളു നിർത്തൊള്ളൂ മരുന്നും തൊക്കെ അപ്പൊ ഇപ്രാവശ്യത്തെ വെക്കേഷന് കുട്ട്യാള് സൂ അങ്ങട്ട് എങ്ങനെ പോയി
ഉം സൊക്കട് മോക്കന്നെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഓക്ക് ഉണ്ടായിട്ടുള്ളു പറഞ്ഞിട്ട് കാര്യല്ലല്ലോ എല്ലാർക്കും വന്ന മാതിരിയെയ്ക്കാരം ആർക്കും പോവാൻ കഴിയില്ലല്ലോ ഓളെ ഇവടെ ഇട്ട്ക്കാണ്ട് നമ്മള്ങ്ങന
പോവും ആ അതന്നെ നമ്മുക്ക് നമ്മടെ മക്കളതത് ഞ്ഞിട്ടൊള്ളു അപ്പൊ നമ്മുക്ക് പോ
ഉം ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഭയങ്കര ഇതേനി
ആഹ് ഉപ്പും എണ്ണയും ഇതൊന്നും എല്ലാം ഇത്ണ്ടാവും ല്ലേ
ഉം എണിം എണ്ണീ മയക്കൊന്നും അതും പറ്റൂല ഇറച്ചിം മീനും കോയി അതും പറ്റൂ ല വെറും പച്ചക്കറിയമ്മളെ വള
അതെങ്ങനെ തിന്ന എന്നിട്ട്
തിന്നാ മടിയെയ്നി എന്തോര് മടി പിന്നെ ഓളെ വിചാരിച്ചിട്ട് നമ്മളും വാങ്ങൂല
ആഹ് അപ്പൊ നമ്മക്ക് ഇറങ്ങൂലല്ലോ മ മക്കള് തിന്നാണ്ട് നമ്മള് ഒറ്റക്ക് തിന്നുമ്പോൾ ശരിയാണ്
അങ്ങനെ ഒരു വാസ്തവാണ് കഷ്ടപ്പെട്ടു പറയ ഇപ്പം റെഡിയായി ഇപ്പം കുഴ്പ്പൊന്നൂല്ല പിന്നെ വേറെ ആർക്കും വന്നിട്ടില്ല ഉം ഉം
മാറി കഴിഞ്ഞയ്ന്റെ ശേഷം ഒന്ന് ടെസ്റ്റ് പിന്ന ഒന്നും കൂടെ ചെയ്തൂടായിരുന്നോ
ആഹ് ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ ഫുള്ള് ഇഞ് കുഴപ്പല്ല അപ്പൊക്കെ പോയിണ് പറഞ്ഞു ഡോക്ട് തന്നെ പറഞ്ഞു ഓളോട് ഉ നല്ലോണം ബീഫ് ഇതൊക്ക തിന്നേണ്ടി ട്ടൊ പറഞ്ഞു ഓളോട് മാറിയപ്പളെ ഉം
മക്കൾ ആ അവർക്ക് തിന്നാൻ പറ്റാത്ത ഇപ്പ ഞമ്മക്കായാലും തിന്നാൻ പറ്റാത്ത ടൈമാകുമ്പോ ക്കെ അപ്പം പ്രത്യേകിച്ച് ഒരു പൂതിയായിരിക്കും അതിനപ്പം നമ്മൾ ആ കാരണം എന്താ വെച്ചാ കുട്ടിയ ആ തോന്നും ചെയ്യാ അപ്പൊ നമക്ക് തിന്നനേ തോന്നൂല അങ്ങനെ ആവുമ്പം അല്ല അമ്മക്കന്നെ നോക്ക എന്ത സാനം തിന്നേര്ത് പിടിക്കരുത് ഡോക്ടർമാർ പറയുമ്പോളായിരിക്കും അ തിനോട് പ്രത്യേകച്ച്അ തിനോട് ഇഷ്ട പോ
ഉം പിന്നെ വെച്ചാ പച്ചക്കറി ഒന്നും ഓക്ക് പറ്റുക തന്നെ ഇല്ല ഓക്ക് ഈ ഇറച്ചി മീനൊക്കെ ഉണ്ടെങ്കി ലെ ഓൾ തിന്നൊള്ളു അങ്ങനായിട്ട് ഭയങ്കര കേതിയെടെയ്നി
ഓ അന്തായി തിന്നാ കൊടുത്താ സൂക്കട് ഇല്ലാത്ത സമയത്തിലെ കഞ്ഞിയോ
കഞ്ഞി കഞ്ഞിന്നെ കാര്യായിട്ട് അല്ലാത്തെ എത്തും വേണ്ട അതാകുമ്പങ്ങനെ കുടു ചോളും അത് പിന്നെ എത്തും കൂട്ടാനില്ലെങ്കിലും കുടിച്ചാലോ ഉപ്പും വല്ലാതെ ഇടാൻ പറ്റൂലേനി ഇ അങ്ങനെ
പ പച്ച പണിയായിണ്ടാവും ലെ
കഷ്ടപ്പെട്ടു അങ്ങനെ ഒരു മാസത്തോളം കഷ്ടപ്പെട്ട് ഉം
ആ കരയിന്നൊക്കെ കഴച്ചിലായി കിട്ടി ഉം മഞ്ഞപ്പിത്തം വന്നഴിഞ്ഞ ഭയങ്കര പാട അപ്പോ ഇത് അടുക്ക് ഭയങ്കര പ്രയാസമുള്ള സംഭവംന്ന് പറഞ് കേ
ഉം മഞ്ഞപ്പിത്തം ഓക്ക് ഇണ്ടായതീൽ പിന്നെ അവടെ അടുത്ത ഏതൊരു കുട്ടിക്ക് ഇണ്ടായ ഡി ആ കുട്ടി മരിച്ചൊക്കെ ചെയ്ത് അപ്പം അമ്മക്ക് ആയിലാറെ പേടിയെനി ഉം കരൾന് ബാധിച്ചാ ലെ
അതാ പറഞ്ഞത് അപ്പം പിന്നെ നമ്മക്ക് പിന്നെ നമ്മക്ക് നിക്ക പൊർതിയില്ല
നിക്ക പൊർതി ഇല്ല അതാണ്ട് കേട്ടപ്പൊ ഓക്ക് ഇണ്ടായ അതിൽ ഇണ്ടായതാണ് പറഞ് ആ മരിച്ചപ്പോ
അത് അതിന്റെ അതിനനുസരിച്ച് അങ്ങനെ നോക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഒന്നും ഉണ്ടാവൂല
ഉം അപ്പൊ പിന്നെ ഓളോട് അങ്ങനെ പ പറഞ് കൊടുത്തു അങ്ങനെ തിന്നാൻ പാടില്ല ഇങ്ങനെ തിന്നാൻ പാടില്ല ഇജ് കണ്ടിലെ അവിടെ അങ്ങനെ മരിച്ചത് അങ്ങനെ പറയുമ്പോ ഓക്കൊരു പേടി ഇന്ടെനി
അപ്പൊ അയ്നനുസരിച്ച് നിന്നോള്ളൂ അല്ലെങ്കിലും നമ്മളേമക്കളെ നമ്മ വെറുപ്പിക്കുമ്പോ നമ്മക്കും ഒരു ഇതാണല്ലൊ ഇതങ്ങനൊക്കെ കേൾക്കുമ്പോ നമ്മക്ക് അതിലേറെ ബേജാറാണ് തിന്നീലെലുമാണ്ടില്ല കുടിച്ചിലേലുമാണ്ടില്ല വിചാരിക്കും അങ്ങനതൊക്കെ ഒരു ഡൈൻജർ രോഗാണ് പറയുമ്പോലെ കേൾക്കാനും കാണാനും അത്രന്നുണ്ടാവില്ല
ഉം കാണാനില്ലത് കാണാനില്ല പക്ഷേ, ഉള്ള്ക്ക് നല്ലോണ്ട് ഞ നമുക്കറിയില്ല അത് വന്നോല്ക്ക് അ മനസ്സിലാവുള്ളു
ഉം അത് പറ് പറഞ്ഞയ് ക്കുള്ളിലേക്ക് ആന്തരികകൾക്കാണ് വേഗം ബാധിക്കതിന്റേത് അല്ലാതെ പൊറത്തേക്കത് കാണാനും കേൾക്കാനും പ്പം പനിനെക്കൊണ്ട് പറഞ്ഞപോലെ പനിയാകുമ്പോ നമ്മക്ക് പന്യെങ്കിലുണ്ടെന്ന് പറയാ. ഇത് കായ് കാണാനോ പിടിക്കാനോ ഒന്നുണ്ടാവുല്ല്യ നമ്മളവിടെ ഒരാക്ക ഇണ്ടായിനി വ മഞ്ഞപ്പിത്തം വന്ന വേഗം എലിപ്പനി പിടിക്കും ആദ്യം
ഏ ഞ അതൊന്നും ഉണ്ടായിട്ടില്ല അതാ അങ്ങനെങ്ങട് മാറി മഞ്ഞപ്പിത്തത്തോട് കൂടിയെങ്ങട് മാറി.
മെഡിക്കൽ സീരേയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുംന്നൊക്കെ പറഞ്ഞ് പക്ഷേ ആൾ ഇന്നലെ വരെ ഇവിടെ വന്നീനുട്ടോ മാറി എണീച്ച്. അപ്പൊ അത് അങ്ങനെ കെടെന്നിനു സീരിയസ് ആയിട്ട് ഒരാൾക്ക് സന്ദർശിക്കാനും പറ്റു
ആഹ് അതിനൊന്നും പറ്റൂലേയ് ഞാൻ പറയാ ഇബൽ ചെറിയ മക്കള് വേറിണ്ട് ഓളാണ് മൂത്തത്. വേറെ മൂന്ന് മക്കൾ ചെറീറ്റങ്ങൾ വേറി ണ്ട് ഏ ഓക്കൊരു ഒരു ഇതിലല്ലേ റൂമിലല്ലേ കടക്കോള്ളു ഒരു ബെഡ്ഷീറ്റും ട്ട് അങ്ങനെ പേടിയ്നിം
ആ ഒന്നായിറ്റ് അതല്ലല്ല കാലത്ത് അയ് ന്ന്
ഉം പ്പശീലായി
നമ്മൾ മക്കൾ നമ്മൾക്ക് പറഞ്ഞാൽ നമ്മ കുട്ട്യാൾക്ക് വന്നാൽ നമ്മളെ സമാധാനം സ്വസ്ഥതക്കെ ഓക്കെ പോകും അയ്റ്റങ്ങൾക്ക് വന്നയിഞ്ഞിട്ടണ്ടെങ്കിൽ പിന്നെ ബേജാറാ നമുക്കൊരു ടെൻഷ നിക്കപ്പൊറുതിണ്ടാവുല്ലല്ലോ നമുക്കിത് എന്താ ഏതാ ഒരു പനി വരെ വന്നിട്ടണ്ടെങ്കിൽ അയ്റ്റിങ്ങൾ അവിടെന്ന് എണീക്ക നമുക്കൊരു സ്വസ്ഥതേം സമാധാനം ഉണ്ടാവൂലാല്ലോ നമ്മൾ എല്ലാം പോകും. സ്വസ്ഥതേം എല്ലാം പോയി കിട്ടും ഓല്ക് ആവന്ന് കെടന്നിട്ട്ണ്ടെങ്കി ഇല്ല്യ ആഹ് നമ്മളണീച്ച് അതാണ് നമ്മക്ക് പാടാണ് നമ്മക്ക് വന്നിട്ട്ണ്ടെങ്കി നമ്മള് ഒരു ദിവസം മിണ്ടാണ്ട് നടന്നാലും സഹിച്ച് നടന്നാലും എന്തേലും ഗുളികിം മരുന്നും കുടിച്ചിട്ട് നമ്മക്ക് നമ്മ കാര്യങ്ങളൊക്കെ നമ്മ ചെയ്യേണ്ടെ വിചാരിച്ചിട്ട് എണീച്ചെടുക്കും
ഉം ങ്ങനെ
ആരും ചെയ്തു തരാനും പിടിക്കാനൊന്നുണ്ടാവില്ലല്ലോ നമ്മളതൊക്കെ നമ്മളന്നെ ചെയ്യേണ്ടെ പിന്നെ മക്കളൊക്കെ ഉണ്ടകുമ്പോൾ ഓല് ക്കന്തേലും വന്നായിഞ്ഞാലാണ് നമ്മക്ക് കൊണ്ടടക്കുന്നതും ഞമ്മളെന്നാണ് നമ്മളെ നോക്ക് ക്കുമാണം വീട്ടിത്ത കാര്യങ്ങൾ നോക്ക്
അതും വാണം ഇതും വാണം എല്ലംവാണം ഹോസ്പിറ്റൽക്ക് പോകുമ്പോ അങ്ങനെയൊക്കെ ഒരുവിധം ഉം ഒരു മാസത്തോളം നമ്മളെ ഇതെയ്‌നിം പിന്നെ എവ്ട്ക്കും പോവാനും കഴിഞ്ഞിട്ടില്ല്യ ഓനെ കൊണ്ട് അത്യാവശനൊക്കെ ആവുമ്പോ പോണന്നൊക്കെ പറഞ്ഞ് നല്ല ഊറ്റത്തിനിന്നീനി ആ ഇതിലാണ് ഇങ്ങനെ അങ്ങനെ എന്തേ ഊറ്റായിട്ട്നിന്നാ പിന്നെ അത് കച്ചൂല്ല അങ്ങനൊരു ഇതാണ്
മെയിനായിട്ട് എന്തെങ്കി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് നടക്കൂല നമ്മള് നല്ലോണം ആശിച്ചോക്ക് അവിടെ ചെയ്യ് അത് ചെയ്യ് ചെയ്യ്ന്ന് പറയുമ്പോ അന്ന് എന്തെങ്കിലായിട്ട് ആ പ്രശ്നത്തിൽ അത്ങ്ങോട് നിക്കും. അങ്ങനത്തെ ഒരു സംഭവേ ഉണ്ടാവൂല ഞമ്മളെ കുടുംബത്തിൽ ഇവിടെ കുടുംബത്തിൽ അങ്ങനതന്നെ എന്ത് സംഭവണ്ടങ്കിലും അന്നിന്റെ ചി ചെറിയ മോനിക്ക് എന്ത്, മൂത്തച്ഛന്റെ മോള കല്യാണത്തിന് അതുപോലെ ഒരാഴ്ച്ച കല്യാണാണ് നല്ല ആഘോഷിക്കണം പിടിക്കണം നീച്ചപ്പം ആ ഒരാഴ്ചായി തുടങ്ങിന്റെ മോൻക്ക് പനി.
അന്ന് ഓന്റെ കരിച്ചിലും പി പി പി ആയിട്ട് ആ കല്യാണം അതന്നെങ്ങോട്ട് കൊളായി അതുപോലെ നാത്തൂൻന്റെ മോള കല്യാണത്തിന്റെന്നും അങ്ങൻതന്നെ അന്ന് ഓൻ പനിച്ചടന്നു
എന്തെങ്കിലുമൊക്കെ ആയിട്ട്ുണ്ടാവും മ ആഗ്രഹിച്ച എന്തെങ്കിലും ഇതാക്കെ നിക്കുകയാണെങ്കില്
അങ്ങനെകുമ്പോ നമ്മക്ക് നമ്മത് മക്കൾ നമ്മള് മേൽ തൂുമ്പോ നമ്മുക്ക് പരിപാടി ഒന്നുംല്ല നമമ്മക്ക് നമ്മെ മക്കളെല്ല ണ്ടാവുള്ളു അങ്ങ ഇ ഞാൻ വിളിക്കട്ടോ ശരിയാ